ഹലോ
ആഹ് കേക്കുന്നില്ലേ
ആഹ് കേൾക്കുന്നുണ്ട് എന്തൊക്കെയ് എന്തൊക്കേ സുഖാണ് കൊഴപ്പൊന്നുല്ല എന്തൊക്കെയാണ് ഇങ്ങളെ വിശേഷങ്ങള്
ഇവിടെ സുഖം തന്നെ ചായ കുടിച്ചോ?
ആഹ് ചായ കുടിച്ചു ചായ കുടിച്ച് ഇപ്പ ഇങ്ങനെ ഇരിക്കാണ്
ആഹ് മഴണ്ടോ അവിടെന്ന്
ഇല്ല ഇന്ന് മഴയൊന്നുല്ല ഇപ്പൊ രണ്ട് മൂന്നൂസായിട്ട് മഴയില്ല
ആഹ് ആഹ്
ആഹ് നിനക്കെന്താ നീ ചായ കുടിച്ചോ?
ആഹ് ഞാൻ ചായ കുടിച്ചു ഇവിടെ പഴമ്പൊരി ആയിരുന്നു കടി അവിടെ എന്താ?
ഇവടെ ഞാൻ ചക്കോണ്ട് അട ഉണ്ടാക്കിയിരുന്നു പിന്നെ ബേക്കറി ഐറ്റംസ് ഒക്കെ ഉണ്ടായി
ഏഹ് ചക്കയും കൊണ്ട് കുറെ സ്പെഷ്യൽ ആയിട്ടുണ്ടല്ലോ ലേ ഇണ്ടാക്കാൻ വേറെ എന്തൊക്കെ ഇണ്ടാക്കല്
അത് ഞാന് ചക്ക അടയേ അതേപോലെ ചക്ക പുഴുക്കൊ ഒക്കെ ഇണ്ടാക്കാറുണ്ട് അത് ഇന്നിപ്പോ നമ്മളെ വീട്ടിലിണ്ട് ചക്ക അപ്പൊ
ക്കട എങ്ങനെ ഇണ്ടാക്കാ
ചക്ക അട ഉണ്ടാക്കാന് ചക്ക നമ്മള് നല്ല പഴുത്ത ചക്ക ഞാനിവിടെ കുക്കറിൽ വേവിക്കും നല്ല പഴത്ത ചക്ക ഒന്ന് കുക്കറില് വേവിച്ചിട്ട് പിന്നെ നമ്മള് ഏഹ് ശർക്കര പാനി ഉണ്ടാക്കിട്ട് ഒരുപാ ആഹ് ശർക്കര പാനിയും ഈ ച ക്ക പഴുത്തതും അതിലിട്ടിട്ട് കൊറച്ച് ഉപ്പും കൊറച്ച് ഏല ക്കാപൊടി ആപൊടി പിന്നെ അതുപോലെ തേങ്ങ ഒക്കെപ്പാട് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിട്ട് നല്ല നന്നായിട്ട് കൊഴയ്ക്കാ
ആഹ്
വെള്ളം ഇങ്ങനെ പാകത്തിന് ഇങ്ങനെ വെള്ളം പാർന്നിട്ടല്ലാത്ത തരത്തില് ഇങ്ങനെ അടയല്ലേ എന്നിട്ട് പിന്ന വാഴയില എടുത്തിട്ട് അതില് ഇങ്ങനെ പരത്തി എടുത്തിട്ട് നമ്മള് ഇഡലി ത്തില് ആവിക്ക് വേവിച്ചെടുക്കാ അങ്ങനെ ചെയ്യാറ് അത് നല്ല ടേസ്റ്റാണ്
പിന്നെ ചക്കപ്പുഴുക്ക് ഉണ്ടാക്കോലോല്ലെ ച
ആഹ് ആഹ് ചക്ക പുഴുക്ക് ഉണ്ടാക്കാറുണ്ട് അനക്ക് ഇയ്യ് അത് ഇണ്ടാക്കലുണ്ടോ അങ്ങനെ അന്റെ അവിടെ ഇണ്ടാക്കലുണ്ടോ വയനാട് ആ ഭാഗത്ത്
ആഹ് ഞാനില്ലേ ഞാൻ ചക്കപ്പൊരി ഇണ്ടാക്കലുണ്ട് പിന്നെ ച ക്കയും കൊണ്ട് ഹൽവ ഇണ്ടാക്കിട്ടുണ്ട്
ആഹ് അഹ് ശരി അങ്ങനെ ഇന്നട്ട് എന്തൊക്കെ വേറെ എന്തൊക്കെയാ ഇന്നട്ട് അങ്ങനെ ഫുഡായി ചായ കുടിച്ചുന്ന് പറയാ നീ ചായ കുടിച്ചില്ലേ നിനക്കെന്ത
ചായ ഇന്ന് പഴംപൊരി ഉണ്ടാക്കിനി നാളെ ചക്കവുണ്ട് ഇവിടെ ചക്കയും കൊണ്ട് എന്തേലും ഉണ്ടാക്കണം പിന്നെ ചക്കക്കുരു പായസം ഇണ്ടാക്കിട്ടുണ്ടോ
ആഹ് അത് ഞാൻ ഇണ്ടാക്കിട്ടില്ലട്ടോ അങ്ങനെ ഉണ്ട്ന്ന് പറ പറയലുണ്ട് പിന്നെ അതുപോലെ യൂട്യൂബിലൊക്കെ കാണാം പക്ഷെ ഞാൻ ഇതുവരെ ഇണ്ടാ ക്കീട്ടില്ലത്
ആഹ് അത് അത്ണ്ടാക്കണം ഇൻക്ക്
ക്കുരു കൊണ്ട് കറി വെക്കാറുണ്ടോ നിങ്ങളെ നാട്ടില്
ആഹ് കറി വെക്കെല് ഉണ്ട് അത് നല്ല ടേസ്റ്റ് അല്ലേ ചക്കക്കുരും മാങ്ങൊക്കെ ഇട്ടിട്ട്
ആഹ് അങ്ങനെ കറി വെക്കാറണ്ട് അതു കുമ്പളങ്ങലെക്കെ ഇട്ട്ട്ടൊക്കെ കറി വക്കാറുണ്ട്
ആ ചക്കക്കുരു മാങ്ങീം ചെമ്മീനും ഒക്കെ ഇടൂംലെ ഇതില് അങ്ങനെയല്ലേ
അങ്ങനെ കറിയച്ചെല്ല്
ഇത് എ എന്താ നല്ല എന്താ പായസം ഉണ്ടാക്കുന്നത് ചക്കക്കുരു നല്ലോം വേവിക്കുക എന്നിട്ട് വെള്ളം ഒഴിച്ചിട്ട് എന്താ അത് വെന്ത് കഴിഞ്ഞിട്ട് ആ വെള്ളമൊക്കെ കളയ എന്നിട്ട് ചൂടറിയിട്ട് അയിന് ചൂടാറിയത് കഴിഞ്ഞിട്ട് മിക്സിൽ ഇട്ടിട്ട് നല്ലോണ്ണം അരച്ചെടുക്കുക അല്ലെങ്കിൽ ഒടച്ചാലും മതി എന്നിട്ട് എന്താ ശർക്ക് ഇതില്ലേ മറ്റേ ബെല്ലം
ആ ആ ആ ആ
ബെല്ലവും അതുപോലെ തേങ്ങാപ്പാലൊക്കെ ചേർത്തിട്ട് ഇതാ ക്ക അതന്നെ ചക്കകുരു പായസം ഒരുസംണ്ടകിനി, ആ അതുപോലെ തന്നെ ആ പക്ഷെ ആ ചക്കകുരു കുരു നല്ലോണ്ണം വേവണം
ആഹ്പക്ഷേ ചക്ക അപ്പൊ അതിൽ കടിക്കാനൊന്നും ഉണ്ടാവൂല
കടിക്കാന് ഉണ്ടാവൂല അത് എങ്ങനാന്ന് വെച്ചാ നമുക്ക് നല്ലോണം കടിക്കാൻ വേണമെങ്കിൽ അത് ഒടച്ചാൽ മതി മിക്സിയിലിട്ട് അരക്കാതെ വേവിച്ചിട്ട് ആ ഒടച്ചാ മതി
ഇവര് എങ്ങനെ അടിക്കാൻ കിട്ടും ല്ലെ
ആ പിന്നെ തേങ്ങാ പാല് ഒന്നാം പാല് രണ്ടാം പാലൊക്കെ എടുക്കണം അത് നമ്മളെ മറ്റേ പായസം ഉണ്ടാക്കുന്ന പോലെ തന്നെ തെളച്ച് വരുന്നതിന്റെ മുന്നേ ഓഫ് ചെയ്യാ എന്നാ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും പിന്നെ ബിരിയാണി ഒക്കെ ഉണ്ടാക്കലുണ്ടോ
ആഹ് ബിരിയാണി ഒക്കെ ഇണ്ടാക്കലണ്ടെ ബിരിയാണി ഇവിടെ ഇവ്ടത്തെ ബിരിയാണി നമ്മള് മന്തി ബിരിയാണി അതുപോലെ ചെല ഭാഗത്ത്സുർബിയാനും മജ്ബൂസും അങ്ങനൊക്കെ ഉണ്ട് അതൊന്നും എനിക്കറിയുലട്ടൊ ഉണ്ടാക്കാന് ഞാന് ബിരിയാണി മന്തിയൊക്കെ ഉണ്ടാക്കാറുണ്ട് നെയ്ച്ചോറ് ചിക്കൻ കറി ചിക്കൻ കടായിനെയ്ച്ചോറ് ഫ്രൈഡ് റൈസ് അങ്ങനെയൊക്കെ ഉണ്ടാക്കും പക്ഷെ ഇതെങ്ങനെ എനിക്കറിയൂല്ല ഇതൊക്കെ ഈ മജ്ബൂസൊക്കെ അതെങ്ങനെ
മജ്ബൂസ് മജ്ബൂസ് എങ്ങനെ ഉണ്ടാക്ക
മജ്ബൂസ് ക്ക അത് അത് നമ്മടെ ഇങ്ങനെ പൊറത്തൊക്കെ പോയി നമ്മളിപ്പോ എന്താ കല്യാണത്തിനൊക്കെ പോകൂലേ അങ്ങനെയൊക്കെ പോക്പൊക്കെ മജ്ബൂസുക്കെണ്ടാക്ക സുർബിയാനൊക്കെ കിട്ടലുണ്ട് അങ്ങനെ ഉണ്ടാക്കന്നറിയില്ല
ബസ്മതി റൈസാണ് വേണ്ടത് തോന്നുന്നത് അതിൻന്റെ മസാല മസാല മറ്റേ ഏലക്കല്ലേ ഏലക്കയും കറുുവപ്പെട്ടയും ഗ്രാമ്പു അതൊക്കെ വേണ്ടത്
ആഹ് അത് ശെരി ഈ മജ്ബൂസില് നമ്മെ മ ഇങ്ങനെ ഉള്ളിയും തക്കാളി അതൊന്നും വേണ്ട
അത് വേണ്ട അത് ഏ നമുക്ക് എന്താ ചിക്കൻ കഷ്ണങ്ങളാക്കി ട്ട് എഹ് വേവ് ഫ്രൈ ചെയ്തെടുക്ക റ്റ് ഫ്രൈയ്ന്ന് പറഞ്ഞാൽ അധികം വേ വേണ്ട അങ്ങനെയൊറ്റ ഉണ്ടാക്കല് പിന്നെ നമ്മളെ ഫസ്റ്റ് സാല ഉണ്ടാക്ക സവാള ഒക്കെ ചേർത്ത് അത് ഗോൾഡൻ ബ്രൗൺ കളർ ആയി കഴിഞ്ഞിട്ട് പിന്നെ അതില് നമ്മളെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒക്കെ ചേർക്കുക എന്നിട്ട് മസാലകള് അരിഞ്ഞ തക്കാളി ഇല്ലേ തക്കാളി പിന്നെ മഞ്ഞ പൊടി മല്ലിപ്പൊടി
ആഹ് ഈ ഇന്നോട് പറ്ണ്ട് പർഞ്ഞിര്ന്നില്ലേ കേക്ക് ഇണ്ടാക്കാന് നിനക്കറിയാന്ന്
ആഹ് ആഹ്
കേക്ക് ഇണ്ടാക്കാറിയോ എനിക്കൊന്ന് കുട്ടികള് എപ്പളും പറയും കേക്ക് വേണം കേക്ക് വേണന്നെ
ഏത് കേക്കാണ്
നമ്മള് സാധാ നമ്മള് ഈ ബർത്ത്ഡേക്കക്കെ ഉണ്ടാക്കൂലെ കേ ക്ക് നമ്മെളെ സാധാ ക്രീമ് ഒക്കെ വിപ്പിംഗ് ക്രീമ ഒക്കെ ഇണ്ടാക്കാന് റെഡിമെയഡ് വേടി
അത് വീട്ടില് ഓവന് ഇണ്ടോ
ഓവന് ഇല്ല അപ്പൊ എങ്ങനെ ഇത് ചെയ്യാണിക്ക ക്കാ അത്ങ്ങനെ
അത് നമ്മക്ക് വേണ്ടത് മൈദ ല്ലേ മൈദ മദി പഞ്ചസ് സാരേം മുട്ടേ ഏ പിന്നെ സൺഫ്ലവർ ഓയല് അല്ലെങ്കില് ബട്ടറായാലും കോഴപ്പല്ല പിന്നെ പാല് വേണം പിന്നെ ബേക്കിംഗ് പൗഡറും വാനില എസൻസും ഉം പിന്നെ ബേക്കിംഗ് സോടേം പിന്നെ കൊർച്ചൊരു നുള്ള് ഉപ്പു ഇടാ എന്നിട്ട് എന്തോ ഒരു പാത്രത്തില് ഈ മൈദ ല്ലേ മൈദം ബേക്കിംഗ് പൗഡറും ഉപ്പും ചേർത്ത്ട്ട് നന്നായിട്ട് അരിച്ചെട്ക്ക ഏ എന്തേലും പൊടി എന്തേങ്കിലും ഇണ്ടെങ്കില് അത് അരിച്ചെട്ക്കണം എന്നിട്ട് നല്ല അത് അരിക്കുന്നത് നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിട്ടാ എന്നിട്ട് വേറൊരു പാത്രത്തിലേക്ക് കോഴിമുട്ട ഒഴിച്ചിട്ട് നന്നായിട്ട് അടിക്ക്യാ ഏഹ് എന്ന്ട്ട് മുട്ടേന്റെ വെള്ളേം മഞ്ഞക്കെ ഇട്ക്കാട്ടോ അത് നല്ല അടിച്ചെടുക്കുമ്പ നല്ല പ തഞ് വര്ണം എന്നിട്ട് അതിലേ ക്ക് പൊടിച്ച് വെച്ച പഞ്ചസാര ചേർത്തിട്ട് പിന്നി എളക്ക എന്നിട്ട് എന്താ അതിലേക്ക് ഇത് സൺഫ്ലവർ ഓയലോ അല്ലെങ്കില് ബ ട്ടറോ ഏതെലും ചെർക്ക പിന്ന വാനില എസൻസും കൂടെ ചേർത്ത്ട്ട് നന്നായി റ്റി യോജിപ്പിച്ചെടുക്ക അങ്ങനെ നമ്മള് ഇതില് ഓവൽലാണ് വെക്കുന്നെങ്കില് നല്ല പോലെ വരും അല്ലാതെ നമ്മള് വീ ട്ടില് ഇണ്ടാക്കുന്ന പോലെ ആണെങ്കി ഒരു തട്ട് വെച്ചിട്ട് അയിന്റെ മേലെ പാത്രം വെച്ച് അങ്ങനല്ലേ ഇണ്ടാക്കല്
ആ ആ ന്നട്ട് പിന്നെ അയില് ബാറ്ററ് ഒഴിച്ചിട്ട് അങ്ങനെ വേവിക്കയ്യ ഇങ്ങനെ പച്ച പച്ചമണ ഇണ്ടാവോ മുട്ടല്ലെ പ
പച്ചമണം ഇല്ലല്ല പച്ചമണ ഇണ്ടാവാതക്കാൻ നമ്മള് ബേക്കി ഇത് ല്ലേ വാനിലാ എസൻസ് ചേർക്കുന്നെ ആ എസൻസ് ചേർത്ത അത്രേം മണൊന്നും വര്ല്ല
ഇൻക്രിയൻസ് ഒക്ക അതിനൻസര്ച്ച് ചെയ്യണം തോന്ന്ണ് ല്ലേ
ഇൻഗ്രീഡിയൻസ് ആ നമ്മള് എട്ക്ക്ന്ന അള വ് എങ്ങനെ അയിനൻസര്ച്ച് എടുക്കണം പിന്നെ എള ക്ക്ന്ന സമയത്ത് മാവ് ചെർക്ക് ആ എളക്ക്ന്ന സമയത്തിലെ അധിക എളക്കര്ത് അത് കേക്കിന്റെ സോഫ്റ്റ്നെസ് എന്താ പറയാ കോറഞ്ഞു പോകും അധിക എളക്കിയാല് ആ അതൊരു പ്രശ്നാ
ആഹ് പിന്നെ എങ്ങനെ നമ്മള് ഇത്ണ്ടാക്ക നമ്മളെ
പിന്നെ
മറ്റെ അയിക്ക്ള്ള ക്രീമ് എങ്ങനെണ് വിപ്പിംഗ് ക്രീമ് എങ്ങനെ ഇണ്ടാക്കാറ് ഇയ്യ്
ആഹ് വിപ്പിംഗ് ക്രീമ് ഇണ്ടാക്ക്ന്നാണൊരു പ്രശ്നം അത് ഇനിക്ക് അധികം അറിയില്ല
ആഹ് ഇയ്യ് കേക്ക് ഇണ്ടാക്കാനാ അയിന് വിപ്പിംഗ് ക്രീം റെഡിമെയ്ഡ് വേടിക്കാനാ കിട്ടും തോന്നുണുല്ലേ വിപ്പിംഗ് ക്രീമ്
ആഹ് വിപ്പിംഗ് ക്രീമ് അങ്ങനെ വേടിക്ക്യാൻ കിട്ടും പക്ഷേ ഏഹ് നമ്മക്ക് വീട്ടിലും ഇ ഏഹ് എങ്ങനെ അത് ശരിക്കും ഇന്ക്കറീല്ല ഞാനത് ശരിക്കും പഠിച്ചീല്ല പിന്നെ വാനിലാ എസൻസൊക്കെ വേണം തോന്ന്ണുട്ടോ ക്രീമ് ഇണ്ടാക്കാൻ പഞ്ചസാര പൊടിയും പിന്നെ ഫ്രഷ് ക്രീമൊക്കെ വേണം തോന്നുന്ന്
ആഹ് അത് ശരി
വിപ്പിംഗ് ക്രീമ് നല്ലോണം ഏഹ് ഏഹ് വി പ്പിംഗ് ക്രീമ് ഇണ്ടാക്ക്ന്നത് എന്താ
അമ്മളെ ബീറ്ററൊക്കെ വേണം തോന്ന്ണ്ല്ലേ
ആഹ് ബീറ്ററൊക്കെ വേണം തോന്നുന്ന് ആഹ് അതന്നെ അതന്നെ പിന്നെ ബീറ്റർ വാണം പിന്നെ ഫ്രീസറ്ല് വെച്ച് തണുപ്പിച്ചൊക്കെ എടുക്കണത് പിന്നെ മറ്റേ അടിക്കിന്നെ സംഭവല്ലേ വിസ് ക്കില്ലേ അത് വേണം ഇലക്ട്രിക് ബീറ്ററ് ആഹ് ഇലക്ട്രിക്ക് ബീറ്ററാണെങ്കിലും കൊഴപ്പല്ലാ
ആഹ് ആഹ് ആഹ് അതുകൊണ്ട് ചെയ്താ നന്നായിട്ട് സ്മൂത്താവും തോന്ന്ണ് നാന്നായിട്ട് പതഞ്ഞ് പൊന്തി നല്ല ഫ്ലീമിയാവും തോന്ന്ണ്
ആഹ് ആഹ്
യിനേക്കാളും മറ്റേതോണ്ട് ചെയ്യുമ്പളേ
പിന്നെ ആഹ് അത് ആഹ് അതന്നെ അതന്നെ മറ്റേ ആഹ് ബീറ്റ്റ് ഇണ്ടെങ്കില് ഒന്നും കൂടെ പതഞ്ഞു വെരും മറ്റേതാവുമ്പം നമ്മള് ഇങ്ങനെ എളക്കി കൊടുത്തോണ്ടേ നിക്കണ്ടേ
ആഹ് അതെ അതെ അതെ
അതന്നെ പിന്നെ പഞ്ചസാരപൊടിയും എസൻസൊക്കെ ചേർക്കുമ്പം തന്നെ അത് നല്ലെ എന്താ ക്രീമിയായിറ്റ് വെരും
ആഹ് അതെ അതെ പിന്നെ വീട്ടിലൊക്കെ എന്തൊക്കായാൽ കൊഴപ്പൊന്നില്ലല്ലോ ഇന്ന് എന്താ ഫുഡ് ഇന്നെന്താ ഫുഡൊക്കെ കഴിച്ചീയ്
ഇന്നോ ഇന്ന് ഇന്ന് ഫുഡ് ഇണ്ടാക്കിറ്റില്ല ഇന്ന് പൊറത്ത്ന്ന് മന്തി ഓർഡറെയ്ത്ക്കാ
ആഹ് അയ്ശരി പെറത്ത്ന്ന് എപ്പളും വാങ്ങിക്കാറുണ്ടോ ഫുഡ് ഫുഡ് ഫുഡ് എപ്പളും പൊറത്ത്ന്ന് കഴിക്കല്ണ്ടോ ഇയ്യ്
അല്ല എന്നും പൊറത്ത്ന്നല്ല എന്നും പൊറത്ത്ന്ന് കഴിച്ചാ അമ്മക്ക് വയറിന് പ്രശ്നല്ലേ ഇത് ഞാൻ മന്തി കഴിച്ചിട്ടെന്നെ വയറിനൊരു എടങ്ങേറ്ണ്ട്
ആഹ് എല്ലാ ഇയ്യെന്താ ഇപ്പം മ മഴ സീസനാണ് അപ്പൊ നീ മക്കള്ക്കൊ ക്കെ ഇപ്പൊ കൊറച്ചായിട്ടേ വയറുവേദന ശർദ്ദിയൊക്കായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ ഇത് പിന്നെ ഞാൻ പൊറത്ത്ന്ന് ഭക്ഷണം കൊടുത്തിരുന്നു രണ്ടുസേ അതാ തോന്നുണു പിന്നെ ഞായിപ്പോ ഫുള്ള് പൊറത്തുന്ന് ഭക്ഷണം കഴിക്കേല്ലാ എപ്പളേങ്കിലൊക്കെ കഴി ച്ചാ മതിട്ടോ പൊറ്ത്ത്ത്തെ ഭക്ഷണേ ഞമ്മള്പ്പോ പുതുമഴ പെയ്ത താണ് അപ്പളൊക്കെ ചെലപ്പം ഏഹ് ബുദ്ധിമുട്ടാവും
ആഹ് പിന്നെ ഈ പൊറത്ത്ത്തെ ഭക്ഷണം ഉം ടേസ്റ്റ് കൂടുതലും പൊറത്ത്ത്തെ ഭക്ഷണാണ്
ആഹ് അതെ പൊറത്ത്ത്തെ ഭക്ഷണാ ടേസ്റ്റ് കൂടാ അയിനൊക്കെ ഓരോ വെഷങ്ങളൊക്കെ ചേർത്തിട്ടുണ്ടാവും നമുക്ക് അറിയൂല്ല വെഷാംശങ്ങള് അഥവാ
പോയിസനൊക്കെ വന്നിട്ട് കൊറെ കുട്ട്യള് മരിച്ചു പോവുന്ന്ണ്ടല്ലോ ന്യൂസ് കേക്കലില്ലേ
ആഹ് അപ്പം എന്താ ആവാന്നറീല്ലല്ലോ ആഹ് എപ്പളും വേട് ക്കരുത് എന്നാലും അമ്മളെ ഇഷ്ടത്തിന് ഞമക്കൊരു ഫുഡ് പൊറത്ത്ന്ന് കഴിക്കണന്ന് തോന്ന്മ്പോഴൊക്കെ കഴിക്കും ചെയ്യാ
ആഹ് എപ്പഴെങ്കിലും ഈ കു ട്ടികൾക്കൊക്കെ ഈ പൊറത്ത്ത്തെ ഫുഡന്നല്ലേ ഇഷ്ടം ലോഡഡ് ഫ്രൈസും ബർഗറും എന്ത എല്ലാം പൊറത്ത്. നമ്മളെ മയോണൈസന്നെ വെശാണ് അത് നമ്മള് പുറത്തുന്നാവുമ്പൊ അവരതില്. ഫുള്ള് ഓയലും പിന്നെ. അവര്ക്ക് തോന്നുന്നതെല്ലാം ഇടാണല്ലോ അതില്.
ആഹ് അതെ അതെ.
ങ്ങളിലാണ് പഴേ എണ്ണ കൊണ്ടൊക്കല്ലെ ഇണ്ടാക്കുന്നത് നമ്മള് വീട്ടിന്നാകുമ്പൊ കൊറച്ച് വൃത്തിയില്.
ഇണ്ടാക്കും എന്നാലു നമ്മളിപ്പോ. വീട്ട്ന്ന് ഭക്ഷണം ഇണ്ടാക്കണ മയോണെസിലന്നെ എത്രങ്ങാനും സൺഫ്ലവർ ഓയിലാണ് നമ്മള് ഒയിക്കാറ്.
അത് തന്നെ അപ്പൊ പുറത്തുന്നുള്ളയില് പറയേണ്ടല്ലോ ബ നമ്മള് വീട്ടന്ന് ഇണ്ടാക്കുന്നതില് അതന്നെ.
അത് നല്ല അതൊക്കെ ന നമ്മള് രുചികൂടുന്ന ഭക്ഷണങ്ങളൊക്കെ എന്തെങ്കിലൊക്കെ അയിലൊര്. ഇതുണ്ടാവും.
അതന്നെ അത് അജിനോമോട്ടോയും കളറെല്ലാം ചേർത്തിട്ടാ ഇണ്ടാക്കുന്ന പക്ഷെ നമ്മളെന്തയ്‌ച് ത്തി നമ്മള് ചെല രക്ഷിതാക്കളാണെങ്കിലോര്ക്ക് മടിയല്ലേ ഇണ്ടാ
ആഹ് അപ്പ അങ്ങനെ ഇണ്ടാക്കിക്ക്ണത്. വാങ്ങാറുണ്ട് പക്ഷെ ഇപ്പ അങ്ങനെ ഫുഡ് രണ്ടു ദിവസം കഴിച്ചപ്പൊ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്നപ്പൊ എനിക്ക്.
ആഹ് ഞാനിന്ന് ഞാനിന്ന് ഉച്ചക്ക്. ഉച്ചക്ക് അതുപോലെ പുറത്തുന്ന് മന്തി ഓർഡർ ചെയ്തിട്ട് എനിക്കും വയറിനെന്തോ ഒര് പ്രശ്നം ആ മയോണേസ്. ത്തിലാണ് തോന്നുന്നത് പ്രശ്നം.
ആഹ് അത് ശരി.
ഈ ഫുഡ് പോയ്സൺ വന്നാല് മാറുകേ ഇല്ല.
ആഹ് അതെ അതെ അതുപോലെ നമ്മളെ ഈ. സെവനപ്പ് അങ്ങനെയൊക്കെ ഉള്ളൊക്കെണ്ടല്ലോ. ഈ ബിരിയാണിയൊക്കെ കൊടന്ന് കഴിച്ച് . അത് നല്ല ആ തീരെ നല്ലതേ അല്ല അ ആദ്യൊക്കെന്ന് പറഞ്ഞാത് സംഭാരം കുടിക്കുക അങ്ങനെയൊക്കെ. ചെയ്തിരുന്നു ആ
ആഹ് ചെല ആൾക്കാര് ഈ മന്തി നിന്നുന്ന സമയത്ത് അങ്ങനെയല്ലേ മന്തി തിന്നിട്ട്. ദഹിക്കാൻ വേണ്ടീട്ട് കൊക്കക്കോളയോ അല്ലെങ്കി.
ആഹ് പെപ്സി അല്ലെങ്കിൽ അത് ഭയങ്കര ദോഷമാണ്. നമ്മള് അതിന് പകരങ്ങനെ സ സംഭമ്പാരം എന്തെങ്കിലും വീട്ടില്ണ്ടാക്കി കുടിച്ചാലും നല്ലതാണ്.
വേറെന്തൊക്ക ആഹ് ആഹ് വേറെന്തൊക്കെയണ്ട് വിശേഷങ്ങള്.
വേറെന്താ അങ്ങനെ കൊഴപ്പൊന്നുല്ല അങ്ങനെ പോവ്ണ്ട്. എന്തൊക്കെ നിന്റെ വിശേ
എന്നാ ഞാന് കേക്ക്ണ്ടാക്കുന്നത് ഞാന് റെസിപ്പി അങ്ങനെയാന്ന് പറഞ്ഞരാട്ടോ ഞാൻ വാട്സആപ്പിൽ വിടാ.
ആഹ് ഞ്ഞ് ആഹ് ആയിക്കോട്ടെ വിടോണ്ടുട്ടോ ഞാന് എങ്ങനെയാലും അതൊന്ന് ഇണ്ടാക്കി നോക് ക്കണം നീ ഇന്നാള് പറഞ്ഞപ്പയ് ഉണ്ടാക്കി നോക്കണന്ന്ണ്ടായി പിന്നെ ഈയ്യ് ഇപ്പൊ കൊഴപ്പൊന്നുല്ല വെറുതെ വിളിച്ചതല്ലേ കൊഴപ്പൊന്നുല്ലല്ലോ വെുതെ വിൾ